ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയ വിശേഷം
വിശേഷമൊക്കെ സുഖം
ഉം
അവിടെ എന്തൊരു വിശേഷം കാപ്പിയൊക്കെ കുടിച്ചാ
ആഹ് ഒക്കെ കുടിച്ചു അങ്ങനെ ആഹ് രാവിലത്തെ പണികളും വീട്ടില് ജോലികളൊക്കെ കഴിഞ്ഞ് ഏ ക്ലാസിന് പോവാ നിക്കാണ്
ഓ ക്ലാസ്സിലും പോകുന്നുണ്ടോ
ഉം കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നുണ്ട്
ആഹ് എത്ര മാസത്തതാ ആറുമാസം ഇപ്പ എത്രയായി
ഇപ്പൊ മൂന്നാല് ദിവസമായിട്ടുള്ളൂ
ആഹ് തുടങ്ങിയതേ ഉള്ളൂ അല്ലേ
ഉം തുടങ്ങിയതേ ഉള്ളു
ആഹ്‌ ഏതാ കമ്പ്യൂട്ടറിന്റെ ഏതാ പോണ ഫിഫ ആണോ ടാലി ആണോ
ടാലിയാണ്
ടാലിയാ ഓ ഓ ഓ
ഇന്നിട്ട് എന്തൊക്കെ വിശേഷം രാവിലത്തെ ജോലിയാളൊക്കെ കഴ്ഞ്ഞഹോ
ആഹ്‌ അല്ല രാവിലത്തെ ഇന്നിപ്പോ കൊച്ചിന് പോകണ്ടായിരുന്നേ കൊച്ച്ന്നലെ സ്കൂളിൽ മോനൊന്ന് വീണിട്ട് കണ്ണിന്റെ സൈഡിലൊക്കെ മുറിഞ്ഞിരിക്കുന്നു അത് കാരണം ഇന്ന് വിട്ടില്ല ആഹ്‌ പനിയും അതിന്റെ കൂടെ പനി ആ ഒഴിവുണ്ട് ഒഴിവുണ്ടെന്ന് പറയാൻ പറ്റൂല എളയ കൊച്ചിന് മൂന്ന് മാസമാണ് ഒരു ഒഴിവും ഇല്ലന്ന് വേണം പറയാൻ
ആഹ്‌ അത്ര ചെറിയ മക്കൾ ഇണ്ടാവുമ്പോ പിന്നെ
ആ എപ്പോയും അവരെ കൂടെ തന്നെ ഇരിക്കയും വേണം ബാക്കി ജോലിയാളും നോക്കണം
ഒറ്റക്കാണോ
അല്ല ഞാൻ വീട്ടില് ഫാമിലിയില് ഹസ്ബൻഡ് ല്ലാ ഒക്കോരോ അസുഖക്കാരൊക്കെ ആയതോണ്ട്‌ പിന്നെ.
ഇപ്പൊ എല്ലായിടത്തും ഇണ്ടല്ലോ പനിയൊക്കെ എന്നിട്ട് പനിക്കൊന്നും ഉണ്ടാവൂലേ
ആ ആഹ് അല്ല കൊച്ച് ഇതിന്റെ പനി വീണപ്പോ പേടിച്ച് പോയെ അതിന്റെ
എന്നാ വീണേ
സ്കൂളീന്ന്
ആഹ്‌ വെറുതെ ഓടി കളിക്കുമ്പോ വീണതാ
ആഹ് ബാത്റൂമിലെങ്ങടോ പോയപ്പോ ചറക്കി വീണതാ സ്റ്റെപ്പില്
ആഹ്‌ ആഹ് ആഹ്‌
കുഞ്ഞു മോള് കൊച്ചായിരുന്നെ
ആഹ ആഹ ആ ആ അപ്പൊ മൂന്ന് വയസ്സൊക്കെ ആയിട്ട് ട്ടൊള്ളു ഇണ്ടാവല്ലേ
ആ മൂന്നര വയസ്സായതേ ഒള്ളൂ
പിന്നെ എന്തൊക്കെ ന്നിട്ട് ഹോസ്പിറ്റലലിൽ പോയില്ലേ ആശുപത്രിയിൽ പോയില്ലേ
ഇല്ല അവിടുന്ന് അവര് മരുന്നിട്ട് കൊടുത്തിരുന്ന് പിന്നെ ഞാനും മരുന്നിട്ട് ഇപ്പൊ പനിയായതൊണ്ട് പനീന്റെ മരുന്ന് കയ്യിലുണ്ടായിരുന്നേ രണ്ടാ ആഴ്ച മുമ്പ് പനി വന്ന് മാറിയതേ ഉള്ളായിരുന്നു കൊച്ചിന്
ഉ ഉം ഉം ആഹ ആഹ്‌
ആഹ്‌ അങ്ങനെ
മക്കൾക്ക് അസുഖം വന്ന് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ മോൾക്കും ഇണ്ട് ഇന്ന് ഇങ്ങനെ ജലദോഷക്കെ ഇപ്പൊ പനിക്കാനായിരിക്കും ഇപ്പ എല്ലായിടത്തും ഉണ്ടല്ലോ
പനി മോൾക്ക് വന്ന് പിന്നെ മോന് വന്ന്
ഉം സാധാരണ കുഞ്ഞു മക്കൾക്കാണല്ലേ വര ആദ്യം മക്കൾക്കന്നെ വര
അതെ പിന്നെ എനിക്കും വന്ന്
ആഹ്‌ ഒരാൾക്ക് വന്നാ പിന്നെ വീട് അടക്കി ഉണ്ടാവുന്നുണ്ട്ല്ലേ
പക്ഷെ ഇവർക്ക് വേറെർക്കും വന്നില്ല നമ്മുക്ക് പിള്ളേർക്ക് മാത്രം
ഏ ആണോ ഇന്റെ വീട്ടിലൊക്കെ എല്ലാർക്കും ഉണ്ടായിരുന്നു
തന്നെ. വടെ വേറെ ആർക്കും വന്നില്ല. മ്മക്ക് മൂന്നാർക്കും മാത്രം.
ആഹ് പിന്നെ എന്തൊക്കെ വിശേഷം
എശ്ശ. ഇ ഞ്ഞഞ്ഞിയെ പ്പൊ പോയിട്ട് ഞ്ഞി എപ്പ വരും?
പോയിട്ട് വൈകുന്നേരം.
വൈകുന്നേരം വരെ ഒണ്ടല്ലെ. ഓഹ് ഓഹ് ആഹ്. ഞാൻ പ വടെ രാവിലേ ദോശയും, ഗ്രീൻ പീസ് കറിം. ഗ്രീം പീസെന്ന് പറയാം പറ്റില്ല. കൊറച്ച് ഗ്രീം പീസ് ര്ന്ന് കൊറച്ച് കടല ഇര്ന്ന് രണ്ടും കൂടെ മിക് സെ യ്ത് അങ്ങ് കറിയാക്കി.
ആഹ് ആഹ്ആഹ് ഗ്രീൻ പീസെ അപ്പൊ ചട്നി ണ്ടാക്കൂലേ ദോശയാ വ്മ്പോ?
നേ ഹെ. പ്പഴും കറി വേൽ വേറെ കറി വെല്ലൊം ണ്ടെങ്കി ഉണ്ടാക്കൂല്ല.
ഉം ഉം ഉം
ഇഞ്ഞിപ്പം വേറെ കറിയൊന്നും ഇല്ലെങ്കി മാത്രേ ചട്നിയിലോട്ട് പോവുള്ളു.
ആ
തേങ്ങെക്കെ പ്പൊ
കൊറെ കഴിക്കുംല്ലേ.
ആഹ് തെ. ഇപ്രാശ്യം ആഹ് ഇപ്രാശ്യം അമ്മളെ വീട്ടിലും തേങ്ങ കൊറവാ.
ഉം ഉം. ആഹ്
വെയില് ചൂടും വെയിലെക്കെ അല്ലായിര്
ഉം. ആഹ് ആഹ് തെങ് കള് കൊറവായിരിക്കും ല്ലേ?
അല്ല തെങ്ങ് മൂന്നാല് തെങ്ങുണ്ട്. എല്ലാ പ്രാവശ്യം കിട്ടുന്നേക്കാ പ്രാവശ്യം കൊറവായിരുന്നു. തേങ്ങ ഉം. ചൂട് ൻ്റേയിരിക്കും.
എനിക്ക് തെങ്ങന്നെ കുറവാണ്. ആകെ ഒരു തെങ്ങേള്ളു. ചെൽപ്പോ വാങ്ങിക്കേണ്ടി വരും. തേങ്ങക്കൊക്കെ എന്താ വെല. പ്പൊന്ന് കൊർഞ്ഞിക്ക്ണ് എന്ന് പറയുന്നെ കേട്ടു.
ഇപ്പൊ ആഹ് ഏഹ് വെല കൊർഞ്ഞന്നാ.
ആഹ് പറയുന്നത് കേട്ടുട്ടോ. ഞാന് പോയി വാങ്ങിച്ച്ട്ടില്ലാ.
അല്ല നമ്മൾ ഇപ്രാശ്യം ഇല്ലാത്തോണ്ട് മ്മള് വാങ്ങിക്കയാണ് ചെയ്തത്. കൊറവാള് വെലാ കൂട്തലന്നാണ് ഞാ കേട്ടത്. അറുപ ത്തീ ത്രേ ഒര് കിലോക്കാ അങ്ങനൊക്കാ കേട്ടത് അഹ്. ഉം അങ്ങനെ പറയന്ന കേട്ട്.
ഉം
വടെ അമ്മായമ്മ ണ്ട്. സാനം വാങ്ങാം പോവാ. അപ്പം
ആഹ് ആഹ്
നിങ്ങള് വേറെ മാറി താമസിക്കണോ അതാ? വീട്ടീ തന്നെ. ആഹ് ഓഹ് ആഹ് അങ്ങനെ
കൊർച്ച് കാലായിട്ടേള്ളൂ. ഒര് വർഷ ആവുന്നേ ഉള്ളൂ.
ആഹ് പിന്നെ? വേറെ കൃഷി വല്ലോ ണ്ടോ? അല്ലല്ലാ. അവ്ള് ഓക്ക് എന്തെര് പ ആഹ് ആഹ് മോന്. മോ ഒറങ്ങുവാ. മോക്ക് പിന്നെ പ്പെ എന്തെര് അസുഖാള്ളും റെസ്‌റ്റൊന്നുംല്ലാ. അങ്ങനൊന്ന് അങ്ങോട്ട്
ആഹ് കൾച്ചോളും പനി പനിയാപ്പത്രത്തോളം ഇണ്ടാവില്ലല്ലേ ത്തെ പനി ഭയങ്കര ക്ഷീണാണ് ന്നൊക്കെ പറയുന്നു ഉം ഉം ഉം
സ്കൂൾലൊക്കെ പോകുന്നോണ്ട് നേരത്തെയങ്ങ് മരുന്ന് കൊടുക്കണം.
ആഹ് ആഹ് പിന്നെ എന്തൊക്കെ അല്ലല്ല എനിക്ക് രണ്ടാള്ണ്ട്. രണ്ടുപേരേ പറഞ്ഞു വിട്ടു അല്ല രണ്ടു പേര്ണ്ട്.
ഓ എന്തിനാ എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്ക്‌ണെ
വല്യയാള് ഏ മൂന്നില് ചെറിയാള് യു കെ ജി
ആഹ യു കെ ജില് ചെറിയ മക്കളാ
ഉം ചെറിയ മക്കളാ
ആഹ് അപ്പ പ്ലസ് ടു ഏതായിടു
പിന്നെന്തൊക്കെ അവിടെ പ്ലസ് ടു ആണ് ഹ്യുമാൻറ്റീസ്
നും അങ്ങനെ തന്നെയായിരുന്നു. ഹ്യൂമാൻറ്റീസ്‌ എടുത്ത് പിന്നെ കമ്പ്യൂട്ടർ പടിച്ച്
ഏഹ് പട്ച്ചിട്ട്ണ്ടോ
ആഹ് ഞാ അക്കൗണ്ടന്റായിട്ട് വർക്കെയ്തോണ്ടിരുന്നതാ. ന്നെ കൊച്ചുങ്ങളൊക്കെ ആയപ്പ പിന്നെ പോവാൻ പറ്റുലല്ലോ.
ആഹ് ആഹ് ആ്ഹ് അന്ന് ഏത് സബ് ഇത്ട്ത്തേ കോഴ്സ്ട്ത്തെ
ഞാൻ റ്റാലി
ഏഹ് ടാലി മാത്രം.
ആഹ് അത് നമുക്ക് ജി എസ് ടി ഒക്കെ തൊട്ങ്ങുന്ന സമയായിരുന്നു. ജി എസ് ടി ഒക്കെ വേണോ നിർബന്ധം വന്ന സമയ ത്തായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പം ജി എസ് ടിം കൂടെ ആടേത്
ആഹ് ആഹ് അങ്ങനെ മാത്രല്ലേ അതത്രെ മാസ്ത്തെ കോഴ്സായിരുന്നു
നാല് അത് എനിക്ക് ഗവൺമെന്റിന്റെ ഫ്രീ കോഴ്സ് ആയിരുന്നേ മോദി സർക്കാരിന്റെ പ്രീ കോഴ്സിലായിര്ന്നോ
ആഹ് ഞാനും പഞ്ചായത്തിന്റെ ഫ്രീയല്ല കൊറച്ച് പൈസ കൊടുക്കണം.
അല്ലേ ഇത് ഒന്നും കൊടുക്കണ്ടായിരുന്നു. അന്ന് വെച്ചാ നമ്മക്ക് മറ്റേ യാത്രലവൻസ്
എങ്ങിനെ
ആഹ് ടീ എ ഇല്ലേ യാത്ര അലവൻസ് ല്ലേ
ആഹ്
അതിങ്ങോട്ട് കിട്ടുവായിരുന്നു. ഗേൾസിന് ബോയ്സിന് കിട്ടൂല്ല ഗേൾസിന് പക്ഷെ കിട്ടിയില്ല. തരോന്നൊക്കെ പറഞ്ഞായിരുന്നു തന്നില്ല. എന്നാലും പഠിക്കാ പൈസ ഒന്നുല്ലായിരുന്നു. ഒരു പൈസയും കൊടുക്കണ്ടായിരുന്നു. നമ്മുക്ക് വണ്ടിക്കൂലി മാത്രം നോക്കിയാ മതി. വണ്ടിക്കൂലിം പിന്നെ ഉച്ച ഭക്ഷണം അമ്മള് കൊണ്ടോണം. ബുക്ക് വരെ ഇങ്ങോട്ട് കിട്ടുവായിരുന്നു. ടെക്സ്റ്റ് ബുക്കൊക്കെ ഉം
ആഹ് ആഹ് എത്ര ദിവസം ഇണ്ടായിരുന്നത് ആഴ്ച്ചേല്
ആഹ് എല്ലാ ദിവസം ഉണ്ടാര്ന്നു. എല്ലാസം വൈകിട്ട വരെ രാവിലൊട്ട് വൈകിട്ട് വരെ ഉണ്ടാര്ന്നു ഒമ്പതൊട്ട് അഞ്ച് വരെ ഉണ്ടായിര്ന്നു. ഇപ്പഴൊന്നുംല്ല കൊർ ച്ച് മാസം അല്ല കൊർച്ച് വര്ഷങ്ങളായി ഇന്ന് പ്പന്റെ ക ല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷായി. അതിന് മുന്നേ രണ്ട് വർഷം ഞാൻ വർക്കെയ്തിട്ടുണ്ട്.
ആഹ് കല്യാണം കഴിയുന്നതിന് മുമ്പ് ല്ലേ
ആഹ് കല് ഞാൻ ജോലി കിട്ടി രണ്ട് വർഷം വർക്കെയ്തിന് ശേഷവായിരുന്നു കല്യാണം
കല്യാണം ഉം ഉം
വർഷങ്ങള് ഒരുപാട് വർഷത്തെ വ്യത്യാസം ഉണ്ട് അതാ ഞാൻ പറഞ്ഞെ ജി എസ് ടി വന്ന് തൊടങ്ങിയ ആ സമയത്ത്
ആഹ് ഇപ്പൊ അധികം എന്താ ഡെയ്ലി പോകുന്നതൊക്കെ ഇങ്ങനെ ഫ്രീ കോസും പഞ്ചായത്തിന്റെ കീഴലൊക്കെ ആകുമ്പളേ കൊറവാണ് ഡെയ്ലി ക്ലാസൊന്നും ഇല്ല തോന്ന്ണ്ട് ഇപ്പട്ടോ
ആഹ് ആഹ് അന്ന് പക്ഷെ നമക്ക് ഡെയിലി ഉണ്ടായിര്ന്ന് അന്ന് പഠിച്ചെറങ്ങിയ ഒ ടനെ ഈ ഐ ടില് കേറിയ ഞങ്ങള് കൊറച്ച് പേരൊള്ളാര്ന്നു ബാക്കിയൊക്കെ ജോലിന്റെ എടേല് വരുന്നവരും ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്നവരും അങ്ങനെയൊക്കെയായിരുന്നു
ആഹ് ആഹ് ആഹ്
ജോലിന്റെ എടേല് അവർക്ക് എന്തിച്ചാ ഇത് കമ്പ്യൂട്ടറും കൂടെ പഠിക്കണം എന്ന് അങ്ങനെ ഉണ്ടാവൊ ല്ലൊ വേറെ ജോലിന്റെ എടയില് ആഹ് അങ്ങനെ വരുന്നോരൊക്കെ ഉണ്ടായിരുന്നു
ഇപ്പൊ എല്ലാ മേഖലയിലും കമ്പ്യൂട്ടർ വരല്ലേ അ പ്പൊ പിന്നെ ഏത് ഏ ഏതൊന്ന് പഠിക്കുമ്പളും ചെറിയതായിട്ട് ബേസിക്സ് എങ്കിലും കമ്പ്യൂട്ടർ പഠിക്കുന്നതാണ് ഒന്നൂടി നല്ലത് ഉം അത്
അതിപ്പോ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴെങ്കിലും ഒക്കെ വേണോല്ലോ അത് കണക്കും കാര്യങ്ങളൊക്കെ പറയ അല്ല ആഹാരം കൊണ്ടോവണായിരിക്കും അല്ലേ
ആഹ് അതെ അതെ കൊണ്ടോവണം
ആഹ്
കൊറ്ച്ച് ദൂര
മക്കക്കും ആഹാരം കൊണ്ടോവണോ
അല്ല അല്ല വാണ്ട ഓല് മാനേജ് സ്കൂളാ
ഗവർൺമെന്റാ അല്ലേ
ഉം ഉം
ആഹ് ഇന്റെ കൊച്ചും ഗവൺമെന്റി തന്നെ
ഉം ഏഹ് ഗവൺമെന്റാണ്
ആഹ്
ആഹ് അവിടെ പ്ലേ സ്കൂളൊക്കെ ഗവൺമെന്റില് ഇണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് എന്ന് വെച്ചാ ഗവൺമെന്റ് സ്കൂളിലാണ് അവിടെ പ്ലേ പ്ലേ ക്ലാസ് ഉണ്ട് അപ്പോ ആഹ് അത് പ്രൈവറ്റ് ആയിട്ടൊന്നല്ല ഗവൺമെന്റിന്റെ തന്നെ തോന്നുന്നു കാരണം വെച്ചാ നമ്മക്ക് പ്രത്യേകിച്ച് ചെലവൊന്നുല്ല വണ്ടിയില് വണ്ടിക്ക് വണ്ടി പൈസ നാന്നൂറ്പ നമ്മള് അടക്കണം പിന്നെ ബുക്കിനൊരു ഇരുന്നൂറ് രൂപ കൊടുക്കണം പിന്നെ യൂണിഫോം വെളീന്നാണ് വാങ്ങുന്നത് അവര് പറഞ്ഞെരും എവിടെ കിട്ടോന്നൊക്കെ വെളിയിന്ന് വാങ്ങണം അത്രേ ഒള്ളൂ വേറെ ചിലവൊന്നുല്ല
ഉം ഉം അത് കഴിഞ്ഞിട്ടല്ലേ ഈയൊരു വർഷം കഴിഞ്ഞിട്ടല്ലേ ഇനി എൽ കെ ജിയും യു കെ ജിയും ചേരാ
ആഹ് അതെ ആഹ് അപ്പൊ എല്ലാം യൂണിഫോം ഒക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും നമ്മള് തയ്ച്ചെടുത്താ മതി ഇതിപ്പം ആഹ് ആഹ് കിട്ടും അല്ല അല്ല അല്ല അല്ല പ്ലേ സ്കൂള് മാ പ്ലേ മാതിരി ഒള്ളൂ പ്രൈവറ്റ്
പ്രൈവറ്റ്ലെ ആഹ് ഇവിടെന്നാ എന്താ കെ ജി പ്രൈവറ്റായിട്ടാണ്
ആണല്ലേ ആഹ്
ഉം ഒന്ന് മുതലാണ്
ഓ ഓ ഓ ശെരി ശെരി